ഹലോ ആ അത് പൊറത്തൊരാള് വന്നടാ അതാ ഞാൻ പോയതേ
ആ ആണോ
ആ അത അതെ പറത്ത് ഒരാള് വന്നിട്ടുണ്ടായിരുന്നു അപ്പ അത് ആാര നോക്കാൻ വേണ്ടി അത് ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സാധനം തരാൻ വേണ്ടീട്ട് വന്നതാ പൈസൊക്കെ ഓൾറെഡി നമ്മള് ചെയ്തതാണ് പൈസയല്ലാം ഓൾറെഡി കൊടുത്തതാ ആ സാധനം ഉള്ളിലേക്ക് വാങ്ങി വെച്ചിട്ട് ആ് അതെ അതെ അപ്പൊ ഞാൻ ആ സാധന മാത്രം ഉള്ളിലേക്ക് വാങ്ങി വെച്ചിട്ട് വീണ്ടും വിടിച്ചു കാരണം ഇനി ഇപ്പ വിടിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ
അതന്നെ ഇനി പിന്നെ തിരക്കിലായിരിക്കും എല്ലാരും
അത് അതുകൊണ്ടാണല്ലോ നമ്മള് നമുക്ക് പറ്റിയ ഒരു സമയം നോക്കി നമ്മ വിളിക്കുന്നത് അതെ ഈ ഒരു തുടർച്ച നഷ്ടപ്പെട്ടതിണ്ടെങ്കിൽ പിന്നെ നമ്മുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വളിയെല്ലാം കണക്കായിരിക്കും ആ അതെ പിന്നെ കണക്കായിരിക്കും
ച്ച ഓരോര
ആ പിന്നെ നമ്മുക്ക് മനസ്സിലുണ്ടാവും നമ്മള് വിളിക്കണം വിളി ണംന്ന് വെച്ചാൽ നമുക്ക് വിളിക്കാനുള്ള സമയവും കിട്ടൂ ല്ല നമുക്ക് അതിനുള്ള സഹചര്യം ഉണ്ടാവില്ല പിന്നെ ചില സാഹച
നമ്മള് വിളിക്കണം വിചാരിച്ചാലും അവര് തിരക്കിലാണോ അല്ലേ ന്ന് അറിയാത്തോണ്ട്
അതുകൊണ്ട് ഇപ്പം ന മ്മളാണങ്കി ഞാ ന്പ്പോ ഇയാളെ വിളിക്കന്ന് തോന്നിട്ടുണ്ടെങ്കിലും ഇപ്പം തിരക്കിലാണോ ഇവർ എന്തെങ്കിലും കാര്യം ചെയ്യുവാണോ ന്നെന്നുംനമു ക്ക് അറില്ല കാരണം പഠിക്കുവാണ് അതിന്റെ എന്തേ കാര്യം ചെയ്യുന്നാന്നോ വീട്ടിലാണ് ഇപ്പോ വീട്ടിൽ എന്തെിലും കാര്യത്തിൽ മുഴുകിയിരിക്കുകവാന്നോ നമുക്ക് അറിയില്ല പിന്നെ വീട്ടിൽ തന്നെ ഒരുപാട് പണി ഉണ്ടാവും പെൺകുട്ടി യോളെ കാണുമ്പോ എപ്പോഴും വീട്ടില് പണിയുണ്ടാവുമല്ലോ ആൺകുട്ടികളെ പോലെയല്ലല്ലോ ആൺകുട്ടിക്ക് എങ്ങനെ വേണമെങ്കിൽ ഇട്ടിട്ട് പോവാ ആര ഒന്നും പറയാനു നിക്കൂല കാല എത്ര കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരെ കാര്യത്തിലന്നു
മാറ്റല്ല അത് ശരിയാ
പിന്നെ എന്തെങ്കിലും അവര് അവരെ പാത്രം കഴുകി വെച്ചാൽ നമുക്കൊരു ഒരു കൂടുതലാ റ്റ് കിട്ടുന്ന ഒരു സംഭവംന്ന് മാത്രം അത്രയേ ഉള്ളൂ അവരവരെ കഴിച്ച പ്ലേറ്റ് ഒന്ന് എടുത്തിട്ട്പ്പുത്തേക്ക് വെച്ച് ഒന്ന് കഴുകി വെ ച്ച നല്ലന്ന് മാത്രമേ ഉള്ളൂ എത്രയാലും വീട് ഒ ക്കി വെക്കാനും എന്താ അത് ആ അതിനെല്ലാം നമ്മൾ തന്നെ വേ പിന്നെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ ചെല ആൾക്കാരടെ നല്ല വീട് ഇപ്പം ഭാര്യ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഭർ കാക്കന്മാർ നല്ല വൃത്തിയായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാര്ണ്ട് എൻ്റെ കൊറച്ച് കൂട്ടുകാരൊ അങ്ങനെണ്ട് ബാത്റൂമൊക്കെ അവര്ന്നെ കഴുകും ഭർത്താക്കന്മാര ഇര്ന്നിട്ട് ബാത്റൂം എല്ലാം വൃത്തിയായി കഴുകും കുളിക്കുന്ന സമയത്ത് തന്നെ ഫുള്ളെല്ലാ ദിവസോം കുളിക്കുന്ന സമയത്ത് കഴുകും അ പിന്നെ അവർക്ക് ആ കാര്യം ആലോചിക്കാനുള്ളല്ലോ അതുപോലെ തന്നെ പൊടിയുണ്ടല്ലോ ജനലിലെ പൊടി തട്ടും ഫാനിലെ പൊടി തട്ടും
ഉം
ഒഴിവ് ദിവസം കിട്ടുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യുന്ന ആണുങ്ങളുണ്ട് ആ അതു ഓരോരോ ആളുകള് വളരുന്ന സാഹചര്യമാണ് അവരുടെഅഭിരുചിക്ക് അനുസരിച്ചിട്ട് അവർ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതാ അവരിക്ക് ചെലപ്പോ അത് ചെയ്യാനായിരിക്കും ഇഷ്ടം അപ്പൊ പിന്നെ ആ ഒരു രീതിയില് മാറും അങ്ങനത്താളെ കിട്ടുവാണെങ്കിൽ ശെരിക്കും നല്ല മാത്രമേ പറയാനുള്ളൂ ഉം അതെ ണ്ട് കാരണം നമുക്ക് നമ്മളൊരു ജോലി ഭാരം കൊറയു ള്ളൂ എല്ലാം കൂടെ നമ്മള് ചെയ്യുന്ന സമയത്ത് ഒന്നോ രണ്ടോ ജോലികൾ അവർ ചെയ്ത് സഹായിക്കുന്ന സമയത്ത്
അതെന്നെ നമ്മളെന്നെ എല്ലാം ചെയ്യണം എന്നുള്ളത് അവർക്കും ഉണ്ടാകില്ല അവരും കുറൊയൊക്കെ ചെയ്യും
ആ അതെ അപ്പൊ അവര് കൊർച്ച് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രത്തോളം നല്ലത് ന്ന് മാത്രം ഇപ്പം നമ്മളെല്ലാം നമ്മളെ ചെയ്യണ്ടെങ്കിൽ അത് നമുക്കൊരു ഭാരായിട്ട് തോന്നു കൂടുതൽ ഭാരായിട്ട് തോന്നും അ മക്കളെ കാര്യല്ലം നമ്മള് എങ്ങനെ ന്തെങ്കിലൊക്കെ ചെയ്യും പക്ഷെ ഭർത്താക്കന്മാരെ കാര്യം ചെയ്തു കൊടുക്കും പക്ഷെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ആ വെള്ളെട്ത്ത് ആ ആ വെള്ളെടുത്ത് തരോ ഇതെടുത്ത് തരോ അതെടുത്ത് തരു തൊട്ടതിനും പിടിച്ചതിനെല്ലാം നമ്മളെ കാര്യങ്ങള് നമ്മളൊരു കാര്യം ചെയ്തോണ്ടിരിക്കുമ്പോ വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടി പറയുന്ന കൊറച്ച് ബുദ്ധി ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ അപ്പൊ അത് അവർ ചെയ്ത് കഴിഞ്ഞട്ടുണ്ടെങ്കിൽ എത്രയോ നമുക്ക് എത്രയോ ഒരു ബുദ്ധിമുട്ട്ുള്ളു വായി ന്ന് വേണം പറയാൻ വേണ്ടട്ട് അതുപോലെ അടുക്കളയിയില് കുക്ക് ചെയ്യുന്ന ഭർത്താകന്മാർ വരേണ്ട്
ആ അത്ണ്ട് ആ അത്ണ്ട് ഉം ശ
പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരിൽ ചെല ആൾക്കാര് പാത്രൊന്നും കഴുകാറില്ല പാത്രല്ലാ അവിടെ ബാക്കി ബാക്കിയുള്ള പണികളെല്ലാം നമുക്കായിരിക്കും എങ്ങനെ പോയാലും പണികൾ കൊർച്ച് കൂടുതൽ നമുക്കെന്നെരിക്കും ആ അത് പിന്നെ നമ്മുക്ക് രണ്ടാ അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ണ്ട് എന്തായാലും കൊഴപ്പല്ല അങ്ങനെയുള്ള ആൾ
നല്ലതായിരുന്നു ഉം അത്രെങ്കിലും നമ്മക്ക് കൊറഞ്ഞിട്ടുല്ലോ
ആ അതെ കൊർച്ച് പണികളൊക്കെ നമുക്ക് കൊർഞ് കിട്ടും പിന്നെ മക്കളീം നമ്മൾ അതുപോലെ വളർത്തണം മക്കളും ഒരു പത്ത് വയസ്സുള്ളായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കില്
അവരുടെ കാര്യമൊക്കെ കൊറച്ചൊന്ന് അവര് ചെയ് ചെയ്ത് ശീലിപ്പിക്കണം
ആ അതെ അവര് ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ണ്ടാവല്ലോ അവ കഴിച്ച പ്ലേറ്റ് എടുത്ത് വെക്ക ഒന്ന് കഴുകി വെക്ക അതെ പിന്നെ എന്തെങ്കിലും അവര് മറച്ചിട്ടുണ്ടെങ്കില് അപ്പൊ നമ്മള് വെള്ളോ അല്ലെങ്കിൽ വല്ല ചോറോ എന്തെങ്കും മറച്ചിട്ടുണ്ടെങ്കില് അതെടുത്തൊന്ന് കാ ആ അതെ അവിടെ ഒന്ന് വൃത്തിയാക്ക അതൊന്ന് കഴുകി മാറ്റി വെക്ക
ഉ ചെറുപ്പത്തിലേഅത് ശീലിപ്പിച്ചാല് വലുതാവുമ്പോ അവരും അത് ങ്ങനെ നോക്കും
മാറും അപ്പൊ അവര് പിന്നെ അത് അവരിക്കവടെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടാകും അപ്പോം അവർ തന്നെ അത് അവിടെ വൃത്തിയാക്കി ഉണ്ടാവേ വെച്ച എന്തേലും ചെയ്തോളൂ അപ്പോപിന്നെ വല്യ പ്രശ്നല്ല അവർക്ക് അവരിക്കും പ്രശ്നല്ല പിന്നെ ഇനി ഭാവിയിൽ അവര് ആരേം കല്യാണം കഴിക്കുന്നുണ്ടെങ്കി അവരിക്കും ഈ പ്രശ്നം ഉണ്ടാവില്ല കാരണം നമ്മളത്ര ആ നമ്മള അത്ര ഭാരം അവർക്ക് ഉണ്ടാവില്ല കാരണം ഈ അവരെ കാര്യങ്ങൾ അവരന്നെയാണല്ലോ ചെയ്യുന്ന മാക്സിമം നമ്മള് കുറച്ചുടെ വലുതായിടുണ്ടെങ്കിൽ അവരെ തുണികളും അലക്കാൻ അവരെ കൊണ്ട് പഠിപ്പിച്ച കഴിഞ്ഞാൽ പിന്നെ നമ്മുക്കും നല്ലതാണ് വന്ന് കേറുന്ന കു ട്ടിക്കും നല്ലതാ അത് ആഹ് അതെ കാരണം അവര് അവര് ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അവരെ അലക്കാൻ ഇത്രയും ബുദ്ധിമുട്ട്ണ്ട്ന്നറിഞ്ഞു കഴിഞ്ഞട്ടുണ്ടെങ്കിൽ അവർ അത്രയും ഇടക്കിടക്ക് മോശക്കിയിടില്ല അവർക്ക്ക്കേ ഒരു ബോധം വരും നമ്മളാണ് ഇത് കഴുകണ്ടത് അപ്പോ നമ്മൾ തന്നെ അത് നല്ല വൃത്തിക്ക് വെക്കണം ഇത്രയും യൂസ് ചെയ്യ അത്രയും നമ്മളത് ഉപയോഗിച്ചാൽ മതി എന്നുള്ളരു കാഴ്ചപ്പാട് ഒരു ബോധം അവർക്ക് വരും അതായത് നമ്മള് പറയില്ലേ നമ്മളെ നമ്മളെ കൈ കൊണ്ട് നമ്മെ പൈസ കൊണ്ട് വാങ്ങിയിടുന്നൊരു സാധനം നമ്മൾ അങ്ങനെ യൂസ് ഉപയോഗി കൊള്ളൂ എന്ന് പറയില്ലേ അതുപോലേയിരിക്കും അതുപോലെരിക്കും അതുപോലെ തന്നെ പൈസ കാര്യ അവക്ക് കറ കറക്റ്റ് മൂല്യം മനസിലാക്കി കൊടുത്തിട്ട് വള ത്തിട്ടുണ്ടേൻക്കില് അവര് അനാവശ്യായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും പൈസ ചോദിക്കൂല ചോദിക്കുകയും ചെയ്യില്ല അത് ചെലവാക്കുകയും ചെയ്യില്ല അപ്പൊ അതെല്ലാം ഒരു ആഹ് അപ്പൊ അതെല്ലാംരു നല്ല നല്ല സ്വഭാവമാണ് നമ്മള് കുട്ടികളെ വളർത്തേണ്ട ഒരു നല്ല സ്വഭാവമാണ് അതാ വളർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മ ക്കും രക്ഷിതാക്കൾക്കും നല്ലതാണ് മാതാപിതാക്കൾക്കും നല്ലതാണ് അത്പോലെ തന്നെ ഈ വന്ന ആഹ് ആഹ് വരുന്ന ഭാവിക്കും അവർക്ക് നല്ലത് അവർക്ക് ചില സമയത്ത് ഇപ്പ പെൺകുട്ടികളേന്നും കിട്ടാനില്ല അവര് അവടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞട്ടുണ്ടെങ്കിൽ നല്ല കുട്ടികൾ നല്ല പെൺകുട്ടികൾ അവർക്ക് വരു ചെയ്യും ആ പെൺകുട്ടികൾക്ക് നല്ല വൃത്തിക്ക് ജീവിക്കാം അവര്
ഇവർക്കും ആ വല്യ കച്ചറയും വഴക്കൊന്നുംല്ലാണ്ട്
ഉം അതെ കാരണം വന്ന് കേറുന്ന പെൺകുട്ടികള് കുറച്ച് ബു ബുദ്ധിമുട്ടാണെങ്കിൽ ദ്ധി ദ്ധി ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക്തെല്ലാ ഒന്ന് എല്ലാം ഒന്ന് മനസ്സിലാക്കി കൊണ്ടുപോൻ വേണ്ടി കുറച്ച് ബു ബുദ്ധിമുട്ടാണെങ്കിൽ ആഹ് പിന്നെ അവർക്ക് മുന്നോട്ട് പോകുന്ന ഒരു മടു പ്പായിട്ട് തോന്നും പല കാര്യങ്ങളും ഇതുപോലെ എല്ലാം നമ്മൾ തന്നെ ചെയ്യണം ഇതെന്താ
ആഹ് ഇപ്പൊക്കെ അങ്ങനെയാണല്ലോ
ആഹ് അതെ അതെ നമ്മളും ജോലി നമ്മള് ജോലിക്കും പോണം വീട്ടിലുള്ള കാര്യ ങ്ങൾ ചെയ്യണം അവരെ കാര്യം ചെയ്യണം കുട്ടികള കുട്ടികള കാര്യ ചെയ്യുന്നത് പിന്നെ പെകുട്ടികൾത് നമ്മെ പണിയാ
പണിയ ആഹ് ഉം
കാരണം നമ്മ നമ്മളാണല്ലേ കുട്ടികളെ പ്രസവി ക്കുന്നത് ആ കുട്ടികളെ നമുക്ക അങ്ങനെ തോന്നൂല്ല മറ്റുള്ളവർക്ക് വേണ്ടി വിട്ട് കൊടുക്കാൻ വേണ്ടി എല്ലാം നമ്മള് ചെയ്യാനേ നമുക്ക് തോന്നുള്ളൂ ഒരു പരിതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് അവരെ പഠിപ്പിക്കുള്ള മാത്രമേ ഉള്ളൂ പക്ഷെ ഭർത്താക്കന്മാരെ കാര്യം അ അവര് കുറച്ചൊല്ലാ ചെയ്തുട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കുട്ടികളടെ കാര്യം കുറച്ചു നന്നായിട്ട് നോ
നോക്കാം
അത്യാവശ്യം നന്നായിട്ട് നോക്കാം അതൊ അതെപ്പോഴും ഒരു നല്ല കാര്യമാണ് ഈ ആൺകുട്ടികളെ പഠി പഠിപ്പിക്കാന്നുള്ളത് പണിപ്പടി പെൺകുട്ടികള് പിന്നെ എങ്ങനെകിലും പണി പടിക്കും നമ്മളങ്ങനെ അവരെ പഠിപ്പിക്കേണ്ട ആവശ്യൊന്നുല്ല എന്നാലും ഒരു ആൺകുട്ടിയും ഒരാ ഒരു പൺകുട്ടിയും ഉള്ള സാഹചര്യത്തിന് നമ്മള് രണ്ടു പേരും ഒരുപോലെ കാര്യങ്ങള് പറഞ്ഞ് പഠിപ്പിക്കാ ഇല്ലെങ്കില് ഇല്ലെങ്കിൽ അവര്ക്ക് തോന്നും ഇത് എന്താ അവളെ മാത്രം ഇങ്ങനെ പറയുന്നത് എന്താ അവനെ മാ അവരിങ്ങനെ പറയും രണ്ടാളെയും സമ സമനിലയിൽ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുക അപ്പൊ പിന്നെ അവർക്ക്ടയിലുള്ള ആ ഒരു പ്രശ്നവും തീരും അവർ നല്ല കുട്ടികളായിട്ട് വളരുകയും ചെയ്യും
ചെയ്യും ഉ അതന്നെ അതിനോടെന്നെ വേ
ആഹ അതെ ഇപ്പൊ അവിടെ എങ്ങനെയ ഭർത്താവ് എന്തെങ്കിലും ചെയ്യോ?
ഇല്ല കല്ല്യാണം കഴിഞ്ഞിട്ടില്ല.
ആ ആ ആ ആ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലേ? ഓക്കേ, ഹഹഹ അപ്പൊ പിന്നെ ഇ കാര്യങ്ങൾ ഇനിയിപ്പോ ഭാവിയിൽ വരുന്ന സമയത്തേ മന
അതെന്നെ എനിക്ക് അതന്നെ ഉം ഞാനതാ ചിന്തിച്ചത്.
ആഹ നമ്മളൊരു വീട്ടിലേക്ക് പോകുന്ന സമയത്തെേ നമുക്ക് മനസ്സിലാവുള്ളൂ അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണ് കാരണം അവർ ഭർത്താക്കന്മാരെങ്ങനും നമ്മൾ കിട്ടുന്ന ഒരാളുണ്ടല്ലോ അയാളെ എങ്ങനെയാാണ് ഇവര് പഠി ച്ച് വെച്ചേക്കുന്നത് നമുക്ക് അവിടെ പോയാൽ അറിയുള്ളൂ പ്രത്യക്ഷത്തിൽ നമ്മൾവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മള അപ്പരം പുറത്ത് വരുന്ന സമയത്തല്ലാം ചിലപ്പോൾ അവർ അതിന്റതായി ള്ള മാന്യതകളെല്ലാം കീപ്പ് ചെയ്യാം ആ ആഹ അതെ നല്ല രീതിക്ക് കാരണം നമ്മളെ എപ്പഴും നമ്മൾ ഒരു ഇമ്പ്രെസ്സ് ചെയ്യണല്ലോ അതുകൊണ്ട് അവർ പല കാര്യങ്ങൾ. ങ്ങളും നല്ല രീതിക്ക് തന്നെയ അവർ നമ്മടെ അടുത് തന്നെയാ ചെയ്യ നമുക്ക് സാധനം എടുതു തരും പക്ഷെ നമ്മൾ ആ വീട്ടിൽ വട്ടിലേക്ക് പോകുന്ന സമയത്തായിരിക്കും അവർ ഡ്രസ്സ് അങ്ങനെയയിരിക്കും ഊരിയിടുന്നുണ്ടാവ ആഹ ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും നമ്മളെ ഡിപേൻഡ് ചെയ്യേണ്ട അവസ്ഥയായിരിക്കും. ഒരു ഗ്ലാസ് വെള്ളം വേണെങ്കിൽ എങ്കിൽ അവർ സ്വന്തം പോയിട്ട് എടുത്ത് കുടിക്കാത്ത അവസ്ഥയാ നമ്മൾ ഫസ്റ്റ് എല്ലാം നമുക്ക് തോന്നും എന്താ നമുക്ക് എടുത്ത് കൊടുത്താൽ എടുത്ത് കൊടുക്കോലോ തോന്നും പക്ഷേ കുട്ടികളല്ലാവുന്ന സമയത്തേക്ക് നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും. കാരണം കുട്ടികൾ ഇവിടുന്ന് കരയുന്നുണ്ടാവും കുട്ടികൾക് കുട്ടികൾ ഫുഡ് കഴി നമ്മളോന്നും കഴിച്ചില്ല നമ്മളെ വയർ കാണുന്നുണ്ടകും ഈ സാഹചര്യത്തിൽ ഒരു വെള്ളടു തരാൻ വേണ്ടി അവിടെന്ന് വിളിക്കുന്നുണ്ടാവും ചിലപ്പോ ഇവർക്ക് ഉപ്പയും ഉമ്മല്ലാം ഉണ്ടെങ്കിൽ അവരെ കാര്യം നമ്മൾ തന്നെ നോക്കണ്ട് ഇതെല്ലാം കൂടിട്ട് നമുക്ക് ആ ഇതെല്ലാം കൂടി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അത് അനുഭവിച്ചവർക്കെ ആ ഒരു ഒരു പ്രശ്നം മനസ്
ഉ ശരി ആ
ഹം പിന്നെ അത് ഇനിയിപ്പോ വഴിയേ മനസ്സിലാവും അങ്ങനെയൊന്നും ഇല്ലാത്തൊരാളെ നല്ലൊരാളെ കല്യാണം കഴിക്കട്ടെ എന്ന് മാത്രം
അ പിന്നെ അങ്ങനെ വിചാരിക്കുന്നു അങ്ങനെ തന്നെ ഒരാളെ കിട്ടട്ടെ.
നമ്മളുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് നല്ല രീതിക്കുള്ള ആൾക്കാരു ഉണ്ട് പക്ഷെ എല്ലാരും അങ്ങനെയ
അതന്നെ കാണുമ്പോ ഇപ്പ നമുക്ക് മനസ്സിലാവില്ലല്ലോ എങ്ങനെ എന്താന്നുള്ളത്.
ആ കാരണം എല്ലാരും ഇപ്പൊ ഇപ്പോഴ ഇപ്പൊ കല്യാണം കഴിച്ച കൊണ്ടിരിക്കുന്ന എല്ലാരും നയനടീസ് കിഡ്സ്‌ ൽ എയ്റ്റീസ്‌ കിഡ്സ്ന്റെ മക്കളാ. ആ പിന്നെ അവര് പറഞ്ഞ് വളർത്തുന്നതല്ലേ ഇവരും പഠിക്കുള്ളു അപ്പൊ പിന്നെ ഇവർക്ക് ഈ ഒരു സാമൂഹ്യ ബോധമെല്ലാം കുറച്ച് കുറവായിരിക്കും. കാരണം അവർ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അങ്ങനെയാണല്ലോ ആകുട്ട അത് ചെയ്യണ്ട. പെൺകുട്ടികൾ ഇത് ചെയ്യണം. ആ അപ്പോൾ കുറച്ചും കൂടി ഇനി അങ്ങോട്ടേക്ക് എത്തുന്ന സമയത്തേക്കും റെഡിയാകും. കാരണം ഇപ്പ തന്നെ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു കാര്യം നിലനിൽക്കുന്നുണ്ട്. ആൺകുട്ടികൾക്കു മനസ്സിലായി നമ്മളും കൂടി പഠിച്ചേ കാര്യുള്ളൂ എന്നുള്ള കാര്യം ആ ഞാൻ വിളിക്കാമേ.
ആഹ ശരി ശരി.